ഹലോ
ഹലോ
ആ കേക്ക്ല്ലേ
ആ കേക്ക്ണ്ട്
ആ സുഖാന്നല്ലേ
ആ സുഖാണ്
ഉം എന്തൊക്കെ പിന്നെ വർത്താനം
നല്ല വർത്തനം എന്താ ങ്ങളെ വർത്തനൊക്കെ
ആ സുഖം തന്നെ അങ്ങനെ പോണ്
ഉം ചായടിയൊക്കെ കഴിഞ്ഞോ ഇല്ലേ മഴ ല്ല ഏ
ഉം ഇപ്പൊ മഴണ്ടോ
ഇല്ല മഴല്ല ഇപ്പൊ മൂടിക്ക്ണ്ട് അവിടെണ്ടോ
ഇല്ല രാവിലെ നല്ല മഴേ നി
ഏ
രാവിലെ പെരു മഴ കൊണ്ട് മഴേനി പിന്നെ ഉം ഉം അവിടെ എന്താ ഇനി രാവിലെ മഴണ്ടേനിയോ
ഏ
രാവിലെ മഴ ഇണ്ടായിനോ
ആ കുട്ടിയോളൊക്കെ
കുട്ടിയോൾ ഒരാൾ
ആ
ഇങ്ങൾക്കോ
ഒരാള്
ആ ആ സ്കൂള് പോണ്
അല്ല അല്ല
ആ
ഉം
ആ എന്തൊക്കെ ചായടി കഴിഞ്ഞോ
ആ ചായ കുടികഴിഞ്ഞേ
ഏ എന്തേ ആ എന്താണ്ടാക്കിയേ ഇണ്ടാക്കേണ്ടോ
ഇണ്ടാക്കല് ഇല്ല ചിലപ്പോ ഞാൻപ്പൊ ഇന്റെ വീട്ടക്ക് വന്ന്ക്കാണ് ചെലപ്പോ ഇണ്ടാക്കും
ആ ആ ആഹ ഉച്ചക്കെന്ത ഇനി
ഫുഡ്‌ എന്താ ഇറച്ചിക്കറി ചോറ്.
ആ
ഇങ്ങക്ക് എന്തിയിനി
ഞങ്ങക്ക് ഇന്ന് ഒന്നും കിട്ടിയില്ലെന്ന് അപ്പോൾ പിന്നെ എന്തേയ്ന് ഇപ്പോ ഉണക്കമീനും പിന്നെ ചക്കക്കുരുന്റെ കറി. ഉപ്പേരി പിന്നെ അച്ചാറ്. ആ അച്ചാറ് ചമ്മന്തി അങ്ങനെയൊക്കെ. ആ
ചക്കകുരു ഏ ഏ അറ്റാച്ച് ഫാമിലിയ
ആ.
ഉം
അല്ല വടെ എല്ലാരും ഉണ്ടിട്ടോ ആയിട്ടില്ല്യ.
ആഹ ആഹ
ആ
രണ്ട് മിനിറ്റ് ആയോ. ആ ഞങ്ങള് അറ്റാന് അറ്റാച
ആ് ആ് ആ ആ് ആഹ പിന്നെ
പിന്നെ എന്താ
സ്കൂള് സ്കൂളില് പോണ എന്തൊ പറഞ്ഞേക്കലും ആക്കലും ഉം ആടെ അടുത്തന്നെ സ്കൂളൊക്കെ
ആഹ് വടെ അടുത്തന്നെണ്.
ഏ ആഹ ആഹ ആഹ് വരൊക്കാരം ലേ
ആഹ സ്കൂൾ വണ്ടില്ലേ.
ആഹ
സ്കൂൾ വണ്ടി വരും.
ഉം പിന്നെ ഇതൊക്കെ മദ്രസ് അങ്ങനെയൊക്കെ അടുത്ത തന്നെയാണോ
ആഹ എടുത്തണേ
ആ ആ ആ പിന്നെ ന്താ എന്തൊക്കെയ പിന്നെ വീട്ടിലൊക്കെ വർത്താനം.
ഹലോ ഹലോ
വേറെ
വീട്ടില് ആ കേക്ക്ണ്ട് വീട്ടില വർത്താനൊക്കെ എന്താ ജോലി ചെയ്യണ്ട ജോലി ചെയ്‌ണ്ടോ
ആഹ ഉണ്ടേ
ആ ആ ആ
ചെയ്യണ്ട്
അയിൽ എന്തൊക്കെണ്
അതില് ഈ മെസ്സേജ് ഷെയറിങ്ങ് ചെയ്യാം അയന്നെ. ലിങ്ക് വരണത് ഷെയർ ചെയ്ത് കൊടുക്കാം ഗ്രൂപ്പളയില്
ആ ആ ആ ആ ആ അല്ലാതെ ഇങ്ങനെ ഈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി കൊണ്ടോണം അങ്ങനത്തൊന്നും അല്ലല്ലേ.
അങ്ങനത്തൊന്നുംല്ല വെറും മെസ്സേജ് ഷെയർ ചെയ്ത് കൊടുക്ക
ഉം ഉച്ച ഉച്ചക്ക് പിന്നെ ഇന്നപ്പോ നിങ്ങളോടുക്ക് പോയോണ്ട് കട്ക്കാനും അങ്ങനെയൊക്കെ വേകയ്യോ പണി ഒക്കെ കയ്യോ വേഗം
ആഹ കേട്ടിച്ച കൊടുത്താ എങ്കില
ഒരു മണി ആകുമ്പോത്തിന് കജും പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട പിന്നെ മേലെ പോവും പിന്നെ ഒരു അഞ്ച മണി ആവുമ്പോ താഴെ എറങ്ങി പോരും
ആഹ ആഹ ആഹ ഉം ഇങ്ങള് ഒറ്റക്കന്നള്ളു വീട്ടില്
അല്ലയ്
ആഹ
ഇതില് വേറെ ആരവും വിളിക്കുംണ്ട്
ആഹ ആഹ് അടക്കെ ഒരു ആയിട്ടില്ലല്ല ഒരു രണ്ടിൻറ്റ്
ഇതിലന്നെ ഇങ്ങള് ഇപ്പോ വിളിച്ച മാതിരി അന്നെ വിളിച്ചണത്
തന്നെ നാല് മിനിറ്റ്റ്റ ആയിട്ടുള്ളു
ആഹ എത്താലേ പത്ത് മിനിറ്റൊക്കെ എന്താ വർത്താനം പറയാ
ആഹ പിന്നെ അല്ല നിങ്ങള് ഫുള്ളായിട്ട് പോയതാ പഠിപ്പൊക്കെ എങ്ങനെ
പഠിപ്പ് ആഹ പ്ലസ് ടു വരെ പഠിച്ചതാണ്
പിന്നെ എന്തിനു പോയിട്ടുണ്ടാവില്ലലെ
മ്മ് പിന്നെ എന്തിനും പോയിട്ടില്ല
ആഹ മ്മ് വേറെന്ത് ഞാന് പ്ലസ് ടു കഴിഞ്ഞാണ്ട് പാരാമെഡിക്കലിന് പോയി മൂന്ന് മാസം വരെ പിന്നെ പോയിട്ടില്ല
ഏഹ്
എന്തെങ്കിലും നോക്കണം അല്ലാ
ഏഹ് എത്രായി
അല്ല പോയി ഫുള്ളാക്കിട്ടില്ല
ആ
മ്മ് പിന്നെ എന്താ പറയാ കുളം ഒക്കെ ഉണ്ടോ അടുത്ത്
ആ ഉണ്ടായി
ഈ കുളിക്കാനൊക്കെ പോവാൻ അങ്ങനെ പോവോ
ആഹ് പോവൽ ണ്ട് വെള്ളം ഇണ്ടാവകുമ്പോ പോവും കരളായി പുഴ ണ്ട് ഇവിടെ
ഞങ്ങളവിടെ അടുത്തുണ്ട് ഇപ്പൊ പോവലില്ല ഇനിയിപ്പം പോവണം കുട്ടിക്കാലം ഇഷ് ട്ട അപ്പൊ അങ്ങനെ പോകണം
ആണോ
മ്മ്
ആഹ
ആഹ
ഞമ്മളിപ്പതീല് മറ്റേ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ പറ്റൂലേക്കാരം ലേ
ആഹ
ഇതിലെങ്ങനെ കോളിങ് ചെയ്യാ
കോളിങ് ഇങ്ങനെ അങ്ങനെ അതല്ല
ആഹ
പിന്നെ എന്തൊക്കെ എന്തേനിപ്പൊ ഇന്ന് വരുവോ അവുട്ന്ന് വീട്ടിന്ന്
അല്ലയ് നാളെ ഹസ്ബൻഡ് ഇവടെല്ല
ആഹ അപ്പൊ നാളത്തെ ലീവ് ആവുവോ
നാളെ അന്തിക്ക് വരും
ആഹ കുട്ടി സ്കൂളിൽ പോണെല്ല
അല്ല അല്ല ഒരു വയസും രണ്ട് മാസവും ആയിട്ടുള്ളൂ
ആഹ് അപ്പൊ നിങ്ങൾക്ക് നിക്കാല്ലോ
മ്മ്
മ്മ്
അപ്പൊ കൊഴപ്പണ്ടാവൂല
മ്മ് അല്ല അവിടേക്ക് പോണം ഇനി ചെറിയൊരു കൂട്ടിക്കൊണ്ടു പോരൽ ഇണ്ട് മൂത്തമ്മാന്റെ കുട്ടിയെ അപ്പൊ അന്നക്കേക്ക് വരാന്ന് കരുതീറ്റാണ്
ആ ആ അ ആ മ്മ് നിക്കാന് കുറേ ദിവസം നിക്കോ
ഇല്ല എട്ട് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം അങ്ങനൊക്കെ ഒള്ളു
ഏ ഇവിടെ ഭർത്താവ് ഇവിടെന്നെ നാട്ടിലാ
ആ നാട്ടിൽ തന്നെയാണ് ഓര് എന്താ തൃശ്ശൂരിൽ ചെറിയൊരു എസ് കെ എസ് എഫി ന്റെ മീറ്റിംഗ് ഉണ്ട് അയിന് പോയതാ
ആ ആ ആ ആ ആഹ അയിഞ്ഞി ഇന്നൊന്നും വരൂലെകാരംല്ലേ
ഇന്നെരു ആറുമണി ഏഴ് മണി ഒക്കെ ആകുപോ ബരും
ഏ അങ്ങനെ വെരുള്ളൊക്കരല്ലേ ഉം ഉ അപ്പൊ നീന്താനൊക്കെ പോവേണ്ടങ്ങള്
ആഹ് പോവലണ്ട് ഹേ
ഏ നീന്താറിയോ ചെറുപ്പത്തില് പഠിച്ചതാ ഏ ഇപ്പത്തെ കുട്ടികൾക്കൊന്നും അറിലലേ ഉം
കുട്ടിയൾക്കൊന്നും അറിയില്ലകാരം
ആഹ
ഉ കൊറ ആയോ ഇതില്
അല്ലേ മിഞ്ഞാൻ മറ്റേതില് ജോയിന്റ ആയതാണ്
ഏ അ ആ പിന്നെന്തൊക്കെ
ഇതിത്തെ റെക്കോർഡ് വേണ്ടി വരോ അപോൽക്ക്.
ആ
ഏ ആ
ഉം പത്ത് മിനിറ്റ് ആണ് തോന്നണ്
ആഹ
പിന്നെന്തൊക്കെ
പിന്നെന്താ സുഖം.
ഉം ഉമ്മക്കക്കെ എല്ലാർക്കും സുഖനെല്ലെ
ആഹ എല്ലാർക്കും സുഖണേ
പിന്നെ രോഗങ്ങള് അങ്ങനത്തൊന്നും ഇല്ലല്ലോ
ഏഹ അങ്ങനത്തൊന്നുല്ല ഇങ്ങളെ വീട്
ആഹ വീട് പിന്നെ എന്താ ഇവിടെ തന്നെ
ആ
ആഹ പിന്നെ എന്തൊക്കെ
നിഹാ അവിടുക്കോക്ക് ആ
അതൊക്കെ
പിന്നെ എന്താ അങ്ങനെ പോണ്
ഇനിയിപ്പോൊ രാത്രി ഇനിയിപ്പ മയ മൂടലന്നെ ല്ലേ മയന്റെ
ആഹ്.
അടുക്കല്ലണ്ടോ മൂടലൊക്കെ.
ഇവിടെ കൊറച്ച് ഇങ്ങനെ തെളിഞ്ഞ നിക്കാണ്.
ഏ.
രാവിലെ ഒട്ടേ മഴപെയ്തോണ്ടണ്
ആഹ, അങ്ങനെ ആവുമ്പോ മടിയല്ലേ പണി ഇട്ക്കാനൊക്കെ പൊറത്ത്ട്ടൊക്കെ. പുൊറത്ത്തെ പണിയെടുക്കാന് ഇതാക്കരം പിന്നെ. കുളിച് കേറിയ പിന്നെ എന്ത മഴപെയ്താലും പിന്നെ അണ്ട് കൊയപ്പല്ലാ. ഇല്ലാതെ ആകുമ്പോ നമ്മക്ക് ഇങ്ങനെരു ഞമ്മക്കന്നെ ഒരു ഇത്ണ്ടാവൂല. പിന്നണ്ട് കഴിഞ്ഞാ പിന്നെ കുളിച്ചണ്ട് കേറി ന്ന പിന്നെ കുഴപ്പില്ല്യ.
ഉം.
ഉം.
ഏഹ്.
ആഹ മോ മോള് മോള് സംസാരിക്കുവോ??
ഏ
സംസാരിക്കോ കുട്ടി?
ഇല്ലേ, എന്തെങ്കിലും അങ്ങനെ ചെറിയരു വർത്തനോ അങ്ങനെയ ഒക്കെ പറയുള്ളൂ.
ഏ നടക്കാൻ തുടങ്ങിനൊ?
നടക്കാന് പുടിച്ച് നടക്കോള്ളു.
ആഹ് ആ ആഹ് ആഹ് ഫുഡ് ഫുഡ് ഫു ഫുഡൊക്കെ കൊടുക്കോ?
ആഹ് ഫുഡ് കൊടുക്കും.
മുത്താറി അങ്ങൻതൊക്കെ ആക്കാറില്ലെ?
ആഹ് പത്ത് മിനിറ്റ് ആയിലെ?
ആ ആഹ് പിന്നെന്താ ന്നാ ആയ്കോ ന്നാ ആയ്കോട്ടെ ന്നാല്. ആ